ആ ആ കോൾക്കുന്നില്ലേ
ക്ക്ണ്ട് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം അവിടെന്താർത്താനം മഴയൊക്കെ ഉണ്ടോ
ഇല്ല ഇന്ന് മയക്ക് കൊറച്ച് കൊറവുണ്ട് രാവിലെ ഇണ്ട യ് നി വൈകുന്നേരം ആയപ്പോൾ മഴ ഒന്നുമില്ല അവിടെ അങ്ങനെ
ആ ഇവിടെ അതെ വൈകുന്നേരം അയപ്പൊ മഴൊന്നുല്ല രാവിലെയൊക്കെ നല്ല മഴ തന്നെയായിരുന്നു വൈന്നേരം ഇപ്പം നല്ല വെളിച്ചെണ്ട് ഇന്നാല ഇപ്പ നല്ല മഴയെന്നെയരുന്നു കുട്ടികള് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നല്ല മഴ തന്നെയായിരുന്നു ആ ടൈമിലൊക്കെ ഉം ചായകുടിച്ചോ
ആ ചായക്കെകുടിച്ചു
ആ സ്കൂൾപോക്ന്നകുട്ടികൾണ്ടോ ആ സ്കൂളിട്ടിട്ട് വന്നിട്ടുണ്ടാവൂലേ
ആ മൂന്നാളും വന്ന്ക്ക്ണ് മോന് നാല് മണി മൂന്നരക്കാവുമ്പോത്തിന് വന്ന്ക്ക്ണ്
അപ്പൊ സ്കൂൾട്ട് വന്നാ എന്താവര് ചായണൊ ചായണൊ കുടിക്ക
മോൻക്ക് ചായവാണം മറ്റൊല് രണ്ടാളും ചോറ്ന്നും വന്നാല് ഉം
ആ ഇവിടിയതെ അവർക്ക്ചായ ചായ കടിയെന്തെങ്കിലും വാണം
ആ ഓൻക്ക്ചോറൊന്നുംപറ്റൂല അവന്ചായിംകടി പയം ന്തെങ്കിലൊക്കെ വെക്കും
എണ്ണക്കടിയെന്തേലും ഉണ്ടാക്കോ
എണ്ണക്കടി പൊതുവേകൊറവാണ് ഉം
പിന്നെ വേറെന്തൊക്കെ
വേറെന്താ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ് ഉം പിന്ന ഉഷാറായി എന്താ ഭക്ഷണം ഉണ്ടാക്കീന്
ഞങ്ങെളന്തപ്പണ്ടാക്കിയെ മന്തി അവിടെന്താണ്ടാക്കിയെ
ഇവിടെ എന്താണ് ഞാൻ പ്രസവിച്ചുകിടക്കാണ് അപ്പോ എന്താണ് വീട്ടിലൊന്നുംണ്ടാക്കിറ്റില്ലേയിനിം പിന്നെ ഞങ്ങള് മൂത്തച്ഛന്മാരൊക്കെണ്ട് ഓരൊക്കെ എല്ലാവിധം ചോറ് കൊണ്ടന്നന്നിനിം
ആ പിന്നെസ്വന്തംവീടാണോ
ആ സ്വന്താണ് അപ്പോഞ് പെരുന്നാള് ഇവിടെണ്ടാക്കണ്ടാറഞ്ജിനിം ഏ കുട്ടിന്റെമുടിയളേൽന് എന്തേലും പരിവാടിയാക്കിണ്ടാകാർനാണ്ടെയ് ചോറ് അവിട്ന്നുംവിട്ന്നൊക്കെ
പ്രസവിച്ചിട്ടെത്രായി
പത്തീസം
ആ അത്ര ആയിട്ടൊള്ളുലെ
ഉം
എന്താ പെണ്ണാആണാ
പെങ്കുട്ടിയ
ആ
വേറെപിന്നെന്താ ഉറങ്ങണോ
കുട്ടിയാ ആ കുട്ടിയൊറങ്ങീക്കാണ്
ആ
ഉം
പിന്നെ ങ്ങള് അവ് ഇങ്ങനെ പ്രസവ രക്ഷല്അങ്ങനെക്കെ അവിടെങ്ങനെല്ലെ വീട്ട്തന്നെയാണോ
അടുത്ത്ണ്ട് ക്ഷെ ഒരു കുട്ടി പിന്നെഒപ്പം നിക്കാൻ ആളൊക്കെ വേണം അങ്ങട്ട് പോണെങ്കിലേ ആ പിന്നെ ഒരുകുട്ടി, രണ്ട്കുട്ടിള്ളോൽക്കൊക്കെ കൊഴപ്പല്ല രണ്ട്, മൂന്ന്കുട്ടിയാള്ളൊക്കെ ല്ലോൽക്കൊക്കെ അത് നടക്കൂല ഇപ്പൊനല്ല ബിസിനസാണല്ലോ അത് ഭയങ്കര ബിസിനസയിക്കാപ്പൊ
ആ അത് നല്ല ബിസിനസാണ് നല്ലൊരു നല്ല കാര്യാണ് നമ്മുക്ക് നല്ല ഹെൽത്തി ഫുഡാണ് ഞാന് പിന്നെ ചെറുതിനിനെ പ്രസേവിച്ചിട്ട് കിടന്നത് പ്രസരക്ഷ തന്നൊയിരുന്നു പിന്നെ ഏർ കൂടെരാള് വേണം ഞാന്റെ അനിയത്തിനാണ് ഞാൻ കൂടെ കൂട്ടിത് പിന്നെ കുട്ടി ഞാന ഇതേപോലെ സ്വന്താണ് വീട്ട അപ്പൊ എന്റെ വീട്ടക്ക് പോയിക്കാണ് സ്കൂളും മദ്രാസ ചെയ ഒക്കെ ഇങ്ങനെ ഞാന ഈ വെക്കേഷൻ സ്കൂൾ തുറക്ക നക്കുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ജൂണിലായിരുന്നു ഞാൻ പ്രസവിച്ചത്
ആഹ ആ ജൂണില് തന്നെയാണ് എനിക്ക് ഡേറ്റ് ഒക്കെ ഇത് ഗർഭപാത്രം താന്ന് ണ്ട പെട്ടെന്ന ആക്കിയത് പെരുന്നാള ആട വന്നപ്പയ് ഡോക്ടർക്ക് ലീവണ അപ്പൊ ഒരു പ്രൈവറ്റ് ആവുമ്പോ അങ്ങനെ ഉണ്ടല്ലോ വേം മരുന്ന് വെച്ച് വേഗം പരിപാടി കഴിച്ചു ഉം അങ്ങനെ ആയതാണ്
കുട്ടികളെ ചെറിയ ആള അങ്ങോട്ട് കൊണ്ടു പോയി പ്രസവ രക്ഷയെ കൊണ്ടപോയി നല്ല ആ മുപ്പത് ദിവസം നമക്ക് നല്ല ഹെൽത്തി ഫുഡും നല്ല ഉഴിച്ചിലും ഒക്കെ നല്ല നല്ലതാണ് നമ്മള ഒരാള് വെക്കുമ്പോ നല്ലൊരു പൈസ നമുക്കാവല്ലോ
ആളെ വെക്കുമ്പോ നല്ല പൈസയാവും പിന്നെ നമ്മുക്ക് ഫുഡിനൊക്കെ നല്ല പൈസ ആണ്ടേ
ആ ഇത് അത്ര തന്നെ നമുക്ക് വരുന്നുള്ളൂ വീട്ടിലാവകുമ്പോ നമുക്ക് മരുന്നിന്റെ പൈസ പിന്നെ് നമ്മളെ ചെലവിന് അതൊ
ആ വീട്ടിലകുമ്പോ വീട്ടിലാകുമ്പോ മരുന്ന് വേണം ഭക്ഷണത്തിന്റെ പൈസ ഫുഡിന്റെ പൈസ കാണ പിന്നെ ഈ പെണ്ണിനെ കൊടുക്കാൻ തന്നെയ വേണ്ടാഒരു സംഖ്യ നോക്കാം നിക്കണത്
ആ അയ്ലൊക്കെ നല്ലതന്നെ തോന്നണ്ടത്
ഇപ്പടെ അടുത്തണ്ട് പക്ഷെ ഇത് കുട്ടികൾ ഇങ്ങനെ ആയതൊണ്ട്ന്ന ക്ക മദ്രാസും സ്കൂൾക്ക ഒന്നും പോവാൻ ബുദ്ധിമുട്ടായതൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ ആി ഒരു പെണ്ണ് വരും രാ ല വന്ന എല്ലാ പണി എടുക്കും
ആ ഞാൻ കുട്ടികളെ വീട്ടിലാക്കിയോ ചെയ്ത് അവിടെ മൂന്ന് മാസത്തിന് സ്കൂള് മദ്രാസൊക്കെ അവിടെ ചേർത്തി എന്റെ വീട്ടില് അങ്ങനെ മൂന്ന് മാസം പ്രസവം കഴിഞ്ഞഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടൊരു
ആ അത് പത്താം ക്ലാസ്ഓക്കെ ആയതൊണ്ട് എന്റെ വീട്ട പോലെ എന്തായാലും നടക്കൂല അപ്പൊ പിന്നെ ഇവിടെത്തന്നെ ആക്കി അല്ലാ പണി എടുക്കും അനലാ പണിയെടുക്കൂട്ടോ വന്ന പെരും പെണ്ണും ഉസാറൊക്കെ തന്നെയാണ് ഓ എളുപ്പ എഴപ്പം പണിയെടുക്കാൻ വരുന്ന നല്ല ബല്യകത്തി പെണ്ണാണ് ഓള് രണ്ടണി ആുമ്പോത്തിന് ഓളെല്ലാ പണിയും കഴിച്ചു
ആ
ആ
അങ്ങനെ നമ്മളെ വീട്ടിലാകുമ്പോ നമ്മക്ക് എല്ലാ കാര്യവും ചിന്തിക്കണം അങ്ങനെന്നണ്ട് നമ്മള്ന്ത ആ നമുക്ക് ഒരു സ എല്ലാം ചിന്തിക്കണം ഇതില് കിടക്കും പിന്നെ ഒ ഒന്നന്ന് ചിന്തിക്കണ്ട
ആ അത് കുട്ടി ചെറുക്കൻന്റെ ചെറ അത് ഒന്നാം ക്ലാസ്സക്കാാണ്േ
ആ സ്കൂ അപ്പൊ സ്കൂളൊക്കെ അവര് പറഞ്ഞായിക്കയിരിക്കൂലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ